പിന്നോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡൊക്കെ കഴിച്ചു
ഉം പൊറത്ത്ന്നായിരുന്നോ
അല്ലല്ല വീട്ടിൽ തന്നെ രാത്രി ഫുഡ്‌ ഉണ്ടാക്കി എന്തോ ആഹ് ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി. ഗോതമ്പ് ദോശ
ഗോതമ്പ് ദോശ ഞങ്ങടെ ഇവിടെ ഒരാള് കേക്കരുത്. ഞങ്ങളുടെ ഇവിടെ ഒരാൾക്ക് ഗോതമ്പിന്. ദോശ ഗോതമ്പിന്റെ പുട്ട് ഗോതമ്പിന്റെ സാധനങ്ങളെയൊന്നു പറയുന്നത്, കൊല്ലുന്നതിന് തുല്യയാണ് എന്നെ കൊല്ലും.
അയ്യോ ഇഷ്ടമല്ലേ.
ആഹ് എനിക്കറിയത്തില്ല എന്താന്ന്.
ആഹാ
ഒരു സാധനവും ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല.
ഓ ഗോതമ്പിന്റെ ഒന്നും ഇഷ്ടല്ല ച പ്പാത്തിയോ.
ആ ചപ്പാത്തിയും പൂരിയൊക്കെ പിന്നേം കുഴപ്പമില്ല പൂരി അത്ര പോരാ എന്നാലും ച ചപ്പാത്തി മുട്ടക്കറിയോ കടലക്കറിയോ ഒക്കെയാണെങ്കി കഴിക്കും അല്ലാതെ ദോശ പുട്ട് മറ്റേ ഇല അപ്പം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങള് ഉപേക്ഷി ഇഷ്ടമല്ല അതുകൊണ്ടുണ്ടാക്കുന്നെ
അ ഇവിടാന്നേല് എ എന്തുവാ ചപ്പാത്തിയാണെല്ലാർക്കും ഇഷ്ടം പക്ഷെ ഉണ്ടാക്കാനുള്ള എളുപ്പ
ബുദ്ധിമുട്ടുകൊണ്ട് മറ്റേ പ്രസ്സറില്ലേ
പ്രസ്സറ്
ചപ്പാത്തി ഉണ്ടാക്കുന്നൊരു സംഭവൊണ്ടല്ലോ
ഏയ് ഇവിടതോന്നുവില്ല ഇവിടെ പലകേം ഉരുട്ടാനുള്ള സാധനൊണ്ട്
ട്ടാനുള്ള ചെ ഇപ്പൊ എല്ലാടോം ആ ആ സാനം ഒണ്ടല്ലോ നമ്മള് മാവ് പരത്തി അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോ പൊങ്ങി
പക്ഷെ അത് ചപ്പാത്തിക്ക് ഉള്ള മാതിരി അത്രേം ഇ തില് പൊങ്ങുവോ
ആം
കാരണം ഞാൻ കണ്ടിട്ടുള്ളതെന്റെ പൂരിയൊക്കെ വെക്കുന്നില്ലേ ഇച്ചിര കട്ടിയില്
ഉം ഉം അല്ല പ ചപ്പാത്തിയൊണ്ടാക്കുന്ന മിഷൻ ഉണ്ട്. നല്ലതാ അത് ഉം നമ്മളൊന്ന് പര ഉരുട്ടി വെച്ച് കൊടുത്താൽ മതി നന്നായിട്ട് പരന്ന് ചുട്ട് വരുന്ന ഒണ്ട്.
ചു ചുടുകേം ചെയ്യേ അത്.
ഏ
ചുടു ചുട്ട് തരികെ ചെയോ.
ആ ചുട്ട് വരികയും ചെയ്യും. നമ്മളത് വെച്ച് കൊടുത്താമതി അത് പരത്തി അത് തന്നെ ചുട്ടു തരുന്നയൊണ്ട്
ഉം അവിടെ അത്രയൊക്കെ ഒള്ളതായി ഇല്ലേ
പിന്നെ ഏ ഇപ്പ എന്തൊക്കെയാ നമ്മള് ഒന്നും അറിയുന്നില്ലന്നേ ഇപ്പ എന്നാ നമ്മള് സാധനങ്ങളെല്ലാം കൂടെ പറക്കി അതിനകത്ത് വെച്ചിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാല് ചിക്കൻ കറി വെച്ചു തരും അതു അത് കണ്ടിട്ടില്ലേ ആ മെഷീൻ
ഇല്ലാ
അയ്യോ ഏത് ലോകത്തായോ ജീവിക്കുന്നത് ഇപ്പൊ അങ്ങനെയൊക്കെയുണ്ട് നമുക്കിഷ്ടഒള്ള സാധനങ്ങൾടെ ഏ കട്ട് ചെയ്ത് ഈ കട്ട് ചെയ്ത് അതിനകത്തോട്ട് ആക്കി വെച്ച് അതിന്റെ സാ ദാക്കി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അവര് അത് കറക്റ്റ് ഇട്ട് ഇത്ര സമയത്തിനകത്ത് ക ചിക്കൻ കറി ഉണ്ടാക്കിത്തരും
ഓ
ഉം അങ്ങനെ ഒരുപാട് മാറ്റങ്ങളായി ആ ചപ്പാത്തീടെ എനിക്കൊരെണ്ണം വാങ്ങിക്കണന്നുണ്ട് കാരണം ഇവിടെ ഇവർക്ക് ഭയങ്കര പുറത്തുനിന്ന് വാങ്ങിക്കുന്നെ ഇവര് രണ്ടു പേരും കഴിക്കത്തില്ല
ചപ്പാത്തിയോ
ഉം പൊറത്തന്ന് മേടിച്ചാ രണ്ട് പേരുംന്നെ കൊല്ലും തീരെ വയ്യാതിരുന്നാ പോലും മേടിച്ചാ തിന്നത്തില്ല മോം പിന്നേം കഴിക്കു മോള് വ്ട്ടും കഴിക്കത്തില്ല
ആഹ് ഇച്ചിര പിടിവാശിക്കാരിയാ ല്ലേ
നമ്മളെന്നാങ്ങനെ ആ എന്നുവൊന്നുംച് പൊറത്തൂന്ന് വാങ്ങിക്കത്തില്ല തീരെ വയ്യാതെ വരുമ്പഴെങ്കിലും ഒന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല അവർക്ക് ഞാന്തെന്നെ പരത്തി ബോതാക്കി ചുട്ടു കൊടുക്കണം
ഓ
ഉം അങ്ങനാ
ആഹ് അപ്പൊ ഇന്നെന്താ രാത്രി കഴിക്കാൻ
ഇന്ന് രാത്രി ചോറാര്ന്ന് മീന്ക്കറിയൊൺ അല്ല തീയല് നമ്മടെ വറുത്തരച്ച തീയല് അത് മുളക്പൊടിയൊന്നുവെക്കാഒക്കത്തില്ല വറുത്തരച്ച തീയല്ണ്ടാര്ന്ന് പുളിശ്ശേരി ഒണ്ടാര്ന്ന് ഇലിമ്പിക്ക അച്ചാറും ചമ്മന്തീം പപ് പ്പടം
ആഹ് ഇവിടെ ഗോതമ്പോശ ഒണ്ടാര്ന്നു സാമ്പാറൊണ്ടാര്ന്നു പിന്നെ ഏഹ് ചിക്കൻ കറി ഒണ്ടാര് കഴിഞ്ഞ ദിവസം ചിക്കൻ കറി വാങ്ങിച്ചാരുന്നു ആ ഇത് രണ്ടും ദോശേം
ഉം ഗോതമ്പോശടെ പേര് മിണ്ടാനൊക്കത്തില്ല എന്റെ വീട്ട് രാവിലെയും ഒക്കത്തില്ല രാത്രിലും ഒക്കത് തന്നെ വൈകിട്ടോക്കെ ഒന്ന്
കൊലവിളി നടത്തും അവിടെ
പിന്നേ കൊലവിളി നടത്തും. നേരത്തേ അങ്ങ് പറയും ഉം
ഉം
അതുകൊണ്ട് ആ അറിയാവുന്നത് കൊണ്ട് ആഹ് അവര് പൊറത്ത് എവിടെങ്കിലും ഉം വീട്ടിലോട്ടോ അവിടെട്ടോ ഇവിഡോട്ടെങ്കിലും ഒക്കെ പോകുമ്പോ മാത്രമേ അത് ഒണ്ടാക്കത്തുള്ളു
ഉം അപ്പൊ പൊറത്തൂന്നെങ്ങാണം ദോശ മാത്രെ ഒള്ളന്ന് പറഞ്ഞാല് അന്നേലും പട്ടിണി കെടക്കും
എലേപ്പും പോലും ൺ ണ്ടാകാൻ സമ്മയ്ക്കത്തില്ല ഗോദമ്പ് വെച്ചുള്ള ഒരു സാദ് ചപ്പാത്തി ഒഴിച്ച് വേറെ ഒരു സാനോം ഒണ്ടാക്കാൻ സമ്മയ്ക്കത്തില്ല
ആഹ് ഇവിടെ പിന്നെ ഉണ്ടാക്കാനുള്ള. മടി ടി കാരണം അങ്ങ് കയിക്കും
മ് പശെ എല്ലാർകുംസാമ്പാറെന്നെ മിക്കവാറുള്ളോരെല്ലം ഗോതമ്പ് ദേശ കൈകാറ്ണ്ട് ഇചിരി തേങ്ങയൊകിട്ട് വേണേൽ ഒര് മുട്ടയൊകെ പൊട്ടിച് ഒഴിച്ച് മ് നല്ല നല്ലതാ ഒരു നുള്ള് തേങ്ങ അങ്ങോട്ട് ട് ഇചിരി ഉപും ട് നല്ലായിട്ട് കലകിട്ട് നല്ല വട്ടതിൽ നല്ല ഇച്ചിരി ലൂസായിട് പരത്തണം കലകണം എന്നിട്ട് നന്നായിട്ട് പരത്തി നല്ല ടേസ്റ്റാ ഞങ്ങൾ ചില പം അതി മൊ ട്ടയും പൊട്ടിച്ചൊഴിക്കും
ഓ എനിക്ക് വയ്യ ഇതൊകെ ആദ്യായിട്ട് കേകാ ഈ ടിശ്വകെ
അയ്യോ ഇതൊക്കെ പണ്ടേ ഉള്ളതാ അയ്യോ അത് കൊള്ളാം അമ്മചിയോട് ചോദിചോക് അമ്മചി ഇതൊക്കെ അറിയായിരിക്കും മമ്മിക്ക് കാരണംപണ്ടേ ഉള്ള ടിശാ ഇതൊകെ ഞാനൊകെ കുഞ്ഞിലേ ഞാനൊകെ ഒന്നാം ക്ളാസി പടികുംബ ഇങ്ങനാ ഞങ്ങക്ക് വീട്ടിൽ വന്നാ ഉണ്ടാകി തര അന്നൊന്നും ഈ എന്നും ദോശ് ദോശ അപ്പും പുട്ടൊന്നും എന്നുല്ലല്ലോ അന്നൊക്കെ ഓണത്തിനൊക്കെയാ ഒരു പുട്ടോ ഇടിയപ്പോ അപ്പോ ഒക്കെ ഉണ്ടാക്കുന്നേ അപ്പൊ ഞങ്ങക്ക് ഗോതമ്പ് ഇങ്ങോട്ടെട് ത്തിട്ട് അതിനത്ത് ഇച്ചിരി ഒരു മുട്ടയൊക്കെ പൊ ട്ടിച്ചൊഴിച്ചു ചിരി ഉപ്പും ഇട്ട് മുട്ട ഇടുന്നോണ്ട് തേങ്ങ ഇടതില്ല ന്നിട്ട് നല്ല ലൂസായിട്ട് കലകണം ന്നിട്ട് നല്ല വട്ടതിൽ പരതി ചുട്ടെട്കാ വേണെ മൊരിയിച്ചു എടുക്കാ ഞാൻ പശെ ഇവിടെ കൂടുതലും ഇവര്ക് ഇവിടെ വീട്ടിൽ ആരും ഇല്ലാതപം എടുക്കുന്നതന്ന് വെച്ചാൽ ഇചിരി ഉപ്പും ഇട്ടിട്ട് ഒരു ഒരു ഒരു നുള് ഒന്നോ രണ്ടോ നുള്ള് ഉം ഇചിരി ഒന്നോ രണ്ടോ സ്പൂൺ നമക് തേങ്ങയ്ടെ അന്സരിച് രണ്ട് പേർ അധികം മാവുവേണ്ടല്ലോ അപ്പൊ ര ണ്ട് ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ട് നല്ലോണം കലക്കണം. കല കിട്ടെ പര ത്തി ചൂടും
ഓ ഇവിടെ ആകെ ചെയ്യുന്നത് ഗോതമ്പുപൊടി വെള്ളത്തിട്ട് കലക്കും, ഇച്ചിരി ഉ പ്പിടും ദോശ ഉണ്ടാക്കും
ബെസ്റ്റ് ഉം ഇത്റേം നല്ലായിട്ട് ഉണ്ടാകി കൊടു ടുത്ത പോലും ഇവിടെ തിന്നത്തില്ല അവരാണ് ഉം ഉം പിന്നെ അമ്മ എന്തോ പറയു പറയുന്നു റെസ്റ്റ് ആണോ.
ആഹ് അമ്മ റസ്റ്റിലാണ് ഇങ്ങനെ കൊഴപ്പമില്ല ഏർ പഴയതിലും കുറച്ചു കൂടി ബെറ്റർ ആയി എന്തോ റിസൾട്ട് പറഞ്ഞു പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നു ഈ സെമ്മില് പാസ്സായി ഉം താങ്ക് യു താങ്ക് യു നീ അടു ത്തെ ഇനി എന്തേലും നോക്കണം ഇങ്ങനെ വീട്ടിൽ ഇരുന്നാൽ അതും ബോർ വയ്യ. കൂട്ടുകാര് ആരു ഇല്ല.
ആഹ് എന്തെങ്കിലും നോക്കണം അവിടുത്തെ വെറുതെ ഇരുന്ന് ഇതായിപ്പോവാതെ.
ഉം അതിലും ഭേദം വീട്ടിലിരിക്കുന്നതിലും ഭേദം അത് എവിടൊലും പോയി പഠിക്കുന്ന അത് തന്നെ.
ആഹ് വേറെ എന്തെങ്കിലും തത്ക്കാലം പറ്റുന്ന കോഴ്സ് പഠിക്ക
മ് അതെ അങ്ങനെയൊക്കെ കുറച്ചു നേരം നോക്കാന്ന് കരുതി. മ് അവിടെ പിന്നെ വേറെ എന്തോ ഉണ്ട് വിശേഷം ഒക്കെ
വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ പോന്ന് ഇനിയിപ്പോ മറ്റന്നാ സ്കൂൾ തുറക്കുന്നു നമ്മുക്ക്പ്പഴേ സ്കൂൾ തുറക്കത്തില്ല. മ് കൊച്ചു. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇവരുടെയൊക്കെ ഇനി ആയി വരാൻ തന്നെ സമയം എടുക്കത്തില്ലേ.
ആഹ് അവൻ എന്താ പ്ലസ് വൺ പ്ലസ് വണ്ണിൽ അല്ലേ.
ഇനിയിപ്പോ അവന്റെ അടുത്ത് നാളെ സ്കൂള് തുറക്കുന്ന ദിവസം സ്കൂളിൽ ആദരവൊക്കെയുണ്ട്.
അതിനു പോണോ
ആ അതിന് പോം ഇന്ന് വിളിച്ചിട്ടൊണ്ട് സാലി ടീച്ചറ് വിളിച്ചാരുന്നു രാവിലെ തിങ്കളാഴ്ച സ്കൂള് തൊറപ്പ് ആദരവ്‌ ഒണ്ട് അതിന് പോണെന്ന് ഇ ന്നൊരു മറ്റേ സൈ ത്തിന്റെ ഒരു ആദരവ് ഒണ്ടാരുന്ന് ആഹ്‌ പിന്നെ ഇന്നലെ വേറെ മാതൃം
സൈലത്തിൻറ്റെന്ന്
ആ പോയാരുന്നു
അതെവിടാ അവല അവിടെ അടുത്തന്നരുന്നോ
അല്ല കൊല്ലത്തായിരുന്ന് പപ്പേം മോനൂടെ പോയി അവര് സ്കൂളില് പിള്ളേ എല്ലാം ഒണ്ടാരുന്നു
അപ്പൊ ഇവരെങ്ങനെ സ്കൂളിന്നെ സൈലത്തിന്റെ കോച്ചിങ് ഒക്കെ എടുക്ക
ഇല്ല അവരൊക്കെ സൈലം കാണുന്നയല്ലേ കണ്ട് പഠിക്കുന്നെ സൈ ട്യൂഷ ആ അപ്പ അതില് അവര് ഫുൾ എ പ്ലസ് ഒള്ള കുട്ടികളെ ആദരിക്കുന്നോണ്ടാരുന്നു അപ്പൊ സ്കൂളിന്ന് ലിങ്ക് ഇട്ട് കൊടുത്ത്
ഓ അപ്പൊ ഫോം ഒക്കെ ഫില്ല് ചെയ്തവർക്ക്
ഫോം ഫില്ല് ചെയ്യണ്ട അവരുടെ ക്യു ആർ കോഡ് സൈൻ ചെയ്തങ്ങ് കയറിയാ മതി.
അപ്പ ന്നെ അവാർഡ് കിട്ടോ
ആ ഇന്നലെ ഇന്നലെ മാതൃഭൂമിയുടെ മറ്റേ അയ് ആർ ഐ എൽ റയർ എർത്തൽ ഇലമൻസ് ണ്ടല്ലോ ചവറയിലേ ആ അതിന്റെ അവരുടെതുണ്ടായിരുന്നു അത് സർട്ടിഫിക്കറ്റും മെഡലും പിന്നെ അവരുടെ ഒന്ന് രണ്ട് ടെക്സ്റ്റ് ബുക്കുകളും ആയിരുന്നു. സമ്മാനം ആ ആ ഇന്ന് മറ്റേ ഗ്ലാസിന്റെ ഒരു ഫുൾ എ പ്ലെ എഴുതിയ ഒരു ആ ആ പറയുന്ന ട്രോഫി
ആ
ഉം ഉം
ഏ ഇപ്പൊ പണ്ടത്തെ പോലെ എല്ലാർക്കും ന്താ കലവും ചട്ടിയും ബൗളും ഒന്നും അല്ലല്ലേ കൊടുക്കുന്നേ പണ്ടൊക്കെ ഗ്ലാസും ചട്ടിയും ബൌ ഒ അവരത്രെ നിന്റെ പ്രൈസ് എവിടാന്ന് ചോയിച്ച ഷെൽഫിനകത്തോട് ചൂണ്ടി കാണിക്കണായിരുന്നു പണ്ട് ഇപ്പ എല്ലാർക്കും മമന്റൊ കൊടുക്കുന്നോണ്ട് ഇങ്ങനെ ഷെൽഫില് കാണ്എയും ചെയ്യും
അഉം പറയും പിന്നെ അവര് ഇതൊന്നും തരാതെ വല്ല കേശ അവാഡ് തന്നങ്കി അത് മതിയായിരുന്നു.
ഒരാണക്കിനാ നല്ലതാണ്
ഇത് ചുമ്മാതെ കൊണ്ടുവന്ന് പൊടിയും തട്ടി പൊടിയും കേറ്റി അവ എവിടെയും വെച്ച് കളയിക്കാതെ ഉം മറ്റേ മാതൃഭൂമീടെ പക്ഷെ നല്ല ഇയർ ബുക്കിന്റെ മനോര ഇയർബുക്കുണ്ടല്ലോ നമ്മടെ പി എസ് സി ആ അത രെണ്ണം കിട്ടി മൂ നാണൂറ് രൂപേങ്ങാണ്ടാ അയിന്റെ വെല നല്ലയാ അത് അങ്ങനെയൊക്കെ ഉള്ളയാന്നേ ഉപയോഗം ഉപയോഗം പ്രദ അല്ലേ അവർക് പിന്നേം പഠിക്ക്യേക്ക ചെയ്യാം കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ഉം പിന്നെ അവരുടെ മറ്റേ റേറൊരുത്തലമൻസിൻ്റെ ഒരു കൊച്ചു ബുക്കും വേറൽ ആ റേറൽ ത് ആ അവര്ടെ അവര്ടെ കാര്യങ്ങളെ പറ്റിയൊള്ള അതെങ്ങനെയാ ആദ്യം അവരതിന്റെ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതകളെ പറ്റിയൊക്കെ ഒരു ചെറിയ കുഞ്ഞ് അവരെ പരിചയപ്പെടുത്തും ന്നട്ട് അതിനെ ആ ഒത്തിരി പേർ മറ്റേ ഒരുപാട് ആ ഗസ്റ്റൊക്കെ ഒണ്ടായിറുന്നു അതിന്
ഉം വല്യ പരുപാടിയാരു
വല്യ പരിപാടിയായ്ട്ടായിരുന്നു ആ മാതൃ ഭൂമീം ഈ ഐ ആൻ ഇ എൽ വേർത്തെ എലമെൻസിന്റെ അവര്ടെ ചവറ ഗ്രൂപ്പും കൂടെ ചേർന്നിട്ടായിരുന്നു ഉം ഉം ഉം നെന പോവ്ന്ന കാര്യങ്ങളിനി തിങ്കളാഴ്ച സ്‌ക്കൂ കൂളിന്നുണ്ട്
അപ്പൊ ആദരവോടെ ആദരവാണ് ഉം
അപ്പം ശരിയെന്നാ ഞാൻ വിളിക്കാം ഓക്കെ ഓക്കെ
ഓക്കേ എന്നാ ശരി എന്നാ ഓക്കെ
ഓക്കെ ഗുഡ് നൈറ്റ്